എന്താ വർത്താനം
നല്ല അവർത്താനം തന്നെ.
ഏ
എന്തായി ഭക്ഷണം കഴിച്ച
ഭക്ഷണതില്ല ചോറിന്നിട്ടില്ല. ചോറക്കത്ത്ന്നാനാകുണ്‌.
അതെ ആഹഅത് വേറെ വയി കഴിക്കാ നല്ലത്. ആ മക്കളെ കഴിച്ചാ? ഇല്ല അതാ കഴിക്കുന്നു ആ കഴിക്കുന്നു കഴിക്കന്ന്. ആ
പിന്നെ മക്കളൊക്കെ ആ മക്കളൊക്കെ എന്ത് ക്കാട്ടണു?
ഇതാ ഇവിടെക്കെ തെന്നേ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഇ മഴയല്ലേ. മഴ ആവുമ്പോൾ ആ അതന്നെ അയ്യോ നക്കണ്ടേ
ആ നല്ല മഴ പെയ്യ പെയ പെയ്യുന്നുണ്ട്.
ഉം
ന്നിട്ട് എന്തൊക്കെ വേറെ എന്തൊക്കെ വിശേഷം?
എന്തെന്നാവോ ഇന്നലെ കാറ്റും കൊണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കരണ്ട് പോയി ഇന്നാണ് വൈകുന്നേരം ആറരക്ക് വന്നത് .
വന്നത്ല്ലെ അത് ശരി. ഹമ്
സ്വിച്ച് ഓഫ് ആയി.
ആ അതാണ് ഈ ഫോണ് സ്വിച്ച് ഓഫ് ആാവും നെറ്റ് കംപ്ലൈന്റ് ആവും. ഒക്കെ നല്ല സുയിപ്പാണ് ഏറേ .
വിളിക്യോ വിളിക്കാൻ തുടങ്ങിണത് ഇപ്പോഴാണ് എല്ലാരും ഒന്ന്
ഏ അതന്നെ അങ്ങനെ തന്നെ ഉ ഉം ഉ ഉ
എന്താന്ന് ചോറിന് ഭക്ഷണം എന്താ ക കറി.
ഇന്നെന്താ മുരിങ്ങ മുരിങ്ങ തേങ്ങ അരച്ച് വെച്ച്ക്കണ്
അല്ല ഞാനും മുരിങ്ങിയ തേങ്ങ അരച്ച് അപ്പൊ നോക്കുമ്പ കരണ്ട് പോയേനക്കൊണ്ട് അത് പരിപ്പും മുരിങ്ങ ഇട്ടിട്ട് വെറ്തെ അതെ ഓ സൂപ്പറാണല്ലോ ചൂട്
ആ
അടവുകൾ പതിനെട്ട്. ഹ ഹ അടവുകൾ പതിനെട്ട് . ഉം നല്ല മുരിങ്ങി ആ പിന്നെ ആഹ അല്ല മുരിങ്ങ ആഹ പിന്നെ വിറ്റാമിനും മറ്റത് അടവും. തടവും അടവും തടവും ആയിട്ട് ആഹ എല്ലാ അടവും. ഹ് ഹ് രോഗങ്ങളൊക്കെ അടവും തടവും വെച്ച്
ആഹ നല്ലതല്ലേ വിറ്റാമിനൊക്കെ മേത്തൊന്ന് മുടിച്ചോട്ടെ മുരിങ്ങയൊക്കെ തിന്ന് ഹഹഹ
മുരിങ്ങാന്റെ ഇലയും പിന്നെ അതുപോലെ വാഴകൂമ്പ് ഉപ്പേരിയും. പോരെ അടവുകൾനേക്കാൾ ഉസാറായിലെ ഹ ആ വിറ്റാമിൻ കൊർച് കൂടുതലാ
കൂടുതലായാൽ
ആ് ആ അല്ല ഈ മഴക്കാലൊക്കമ്പഴല്ലേ എണ്ണേച് കുളീം
ആഹ് ഒക്കെ നടക്കൊള്ളൂ മ്മ്ഹ് ആഹ് ഒക്കെ തിന്നണെയ് ഞങ്ങളവിടെരാടിനറുത്തിട്ടേയ് എത്രങ്ങാനും വല്യരാട് പതിനാല് കിലോന് ന്നട്ട് ചെമ്പില് ഒക്ക ഒക്കപ്പാട കൂട്ടി വെരകി എത്തത്രെ അർവത് കൂട്ട് മര്ന്നാള്
അതെ അയ്ശരി
ഇര്‌വത്രണ്ട് കിലോ ആടതരേ ഇര്‌വത്രണ്ട് കിലോ കർത്ത കൊറ്റനാട്
ആഉ സൂപ്രണല്ലോ
ആഹ് ന്നട്ട് എന്താ അത് ചെമ്പിലീ മയേത്ത് ദാർപ്പായൊക്ക കെട്ടി യയി റ്റ എല്ലാ വീട്ട് പേരാൾക്കുടിം വന്നട്ട് വാണ്ടോലെ നമ്പറൊ എയ്തിട്ത്ത് പോക സാനം കൊട്ന്നെരുമ്പോ പൈസൊട്ത്താമയ്ത്തരെ
എത്രെണ് പൈസ
പിനെ ആയിരത്തീ ഇര്ന്നൂറ്
അ നല്ല മര്ന്നാണ്
നല്ല മരുന്നാണേയ് അതയെ എല്ലു എർച്യോക്കപാടണ് വെട്ടി നുർക്കീട്ടേയ് അട്പ്പത്ത് വെച്ച് വെരക
ആട്ടിൻലേം കഴിച്ചാട്ടിൻ സൂപ്പ് കഴിച്ചാൽ ഹ ഹ് ഹ ഹം
ആഹ് അതന്നെ ഹ ഹ ഹ ഹ ഹ ഹ ഹ് ഹം മയക്കാൽത്തതൊരു പ്രതിരോധ ശക്തിയണേയ്
അതന്നെ ആട് പ്രത്യേച്ച്
ആഹ് ആട് പ്രത്യേച്ച് പിന്നെ അമ്മായിരി കൊറ്റനാടിനൊക്കെ കിട്ട്വോ മൂത്തകൊറ്റനാടിനൊക്കെ പത്തിരത്രണ്ട് കിലോണ്ട് പത്യാവസ്യൊരു മൂരിക്കുട്ടിടെ വാൽപ്പായെയ് ഹും
ഏതാലും വാങ്യോ
ഇല്ല ഞാവാങ്ങിട്ടില്ല ഞാ അല്ലെതന്നെ കോയ്പ്പും കൊളസ്ട്രോളൊക്കെ ഞ്ഞിപ്പയ്ന്റെടീല് പ്പം അതും കൂടി വാങ്ങിതിന്ന് നെയ്യൂതും ങ് ഹ നല്ലതർഞ്ട്ട് കാരല്ല ഒരു വാത്ത്ക്കുടി ഇതേയ്ക്കാരം
സംഗയി നല്ലതാ വടേ ഞമ്മക്ക്
പറ്റൂല അമ്മള തടിക്ക് പറ്റൂലേയ് ആഹ് അതൊക്കെ പ്രസവിച്ചടക്കണ ആ കാ ആ പെറ്റടക്കുമ്പോ തിന്നാനല്ലാതെ
അതന്നതന്നെ അതാ പഞ്ഞത് ഞമ്മക്കിപ്പയ്നൊന്നും നേരല്ല്യ നമ്മക്ക് ഈ ല്ലേ
പ്പ എവടെ നേര ഹ് ഹ ഹഹഹഹഹഹ ഞമ്മക്കമ്മളാര്യത്തിനന്നെപ്പ നേരല്ല
ഞമ്മക്കീ ഇലക്കറിയാളും കയ്- ഹ് എ ചാക്കക് ചക്കക്കുരു ഹ് മം ആഹ് വായക്കോമ്പ് ചക്ക മാങ്ങ അതൊക്കത്തെ ആ അതന്നെ ഈ ആട്ടിൻ ലേഹത്തിനെക്കൾ സൂപ്രാണ് നമ്മള എലക്കറികള് ലെ
ആഹ് പിനെന്താ
മ്മക്ക് കിട്ടാനുല്ല
എടക്കെയ് എപ്പോളു ഈ തേങ്ങരച്ച കറി കൂട്ടാതെ എടക്കതൊന്ന് കൂട്ടുമ്പയങ്കര ഗ്രസകാരം ഹം ദിവാസോ സന്തപീ വെക്കണ് കുമ്പളങ്ങാ പരി പ്പ് അത് അല്ലെങ്കീ വെണ്ടക്കാ പിന്നെ ന്താ ന്താ വെക്കാ ങ്ങൻത്തെ ഈ കറി ല്ലാതെ എന്താ പിന്നെ യെ തേങ്ങ വേറൊന്നും ഇല്ലാല്ലോ അങ്ങനെ മാറി മാറി വെക്ക്യാ മീ കറി അയാ അപ്പം ആയിൻ്റെ എടെല് താളി പ്പ് നല്ലാ രെസാണ്
അതെ ആ സൂപ്പറായി ഇനി ഇപ്പോ തന്നെ പിന്നെ ആാ ഇനി ഇപ്പോ ഇനി പ്പം എന്തെങ്കിലും ഒര് തക്കാളി അങ്ങനെ എന്തേലിലൊക്കെ കറി വെച്ചിട്ട് ഇങ്ങനെ മീനൊക്കെ വറ്ത്താൽ അത് രെസാ യെ ഉം നമ്മക്ക് ഇങ്ങനെ എപ്പോളും നിങ്ങള് പറഞ്ഞാ
ആാ അത് തന്നെ അവ് മട്പ്പ് വെരുംളേ കറി തന്നെ പാ രാൻ തോന്നൂല്ലാ
അതേ തന്നെ ഇതൊക്കെ ഒര് രെ സം തന്നെ പിന്നെ നമ്മക്ക് ആാ ഇല്ല ഇല്ല ഉം അത്യാവിശ്യം പ്പം ഉണ്ട്
ഉണ്ട് അല്ലേ എത്ര തെങ്ങേണ്ട്
നാളികേരം പിന്നെഞ ങ്ങൾക് മൂ അഞ്ച് തെങ്ങ് ഒണ്ടായി രണ്ട് തെങ്ങ് മുറിക്കേണ്ട് വന്ന് മൂന്ന് തെങ്ങ് മുറിച് - ഇപ്പൊ രണ്ട് തെങ്ങായിര്ന്നു ആാ അതെ ആാ നമ്മക്ക് അരക്കാനും നമ്മടെ ആവശ്യങ്ങൾക്ക് മാത്രം
ആാ ആാ അത് സേരി
അങ്ങനാട്
ആാ
എന്നാലും വേണ്ടില്ലാ പോറമേക്ക് പോവണ്ട ഇനി ഇപ്പം അത് നാളികേരം ആാ
അതെ ഞമ്മളെ മെത്ത് ഒര് തെങ്ങ് ഒണ്ടായാ മതി ഞമ്മ പിന്നെ ആാ നാളികേരത്തിന് പൂതി ഇണ്ടാവൂല്ല തേങ്ങാക്ക് അല്ലാ ആാ അന്നേരം പിന്നെ നമ്മള് അവട്ന്നേല് എത്രേലും കൊട്ന്നാലും ഞമ്മക്ക് ഒരാള് തന്നാ ഞമ്മക്ക് എന്താ ഇതാണോ
അത് തന്നെ അത്
ന്നോ ഒന്ന് നമ്മള് മെരത്ത് ഇങ്ങനെ കണ്ടാ മതി നമ്മക്ക് വല്ല്യാ പൂതി ഇണ്ടാവൂല്ലേ
എന്താ ഇപ്പം ഈ നാളികേരം അരച്ച കറിയ എപ്പോഴും
ആ ഇനി ഇപ്പോ എന്താ ഇത് നാളികേരല്ലാ ചക്കയിക്കോട്ടെ മാങ്ങയിക്കോട്ടെ ഒക്കെ അവനാന്റെ പെരത്ത് ഒന്ന് ഒണ്ടാങ്കി പിന്നെ വല്ല്യ കമ്പം ഇണ്ടാവൂല്ല്യാ
അതന്നെ അത് വേറെ എവിടെയെങ്കിലുക്കെ ഈ ഇതേ മാങ്ങാ ഇതേ വേറെ എവടെയും ഇല്ല ഇയ്യോ എന്തോരും
ആാ എന്തോര് അത് തന്നെ അത് അനെ ആത് അയലോക്കത്ത എന്തേലും തന്ന് നോക്കാം ഭയങ്കര രെ
ഔ അതേ സാധനം അതേ ഇദില് നമ്മള് ഒണ്ടാക്കിണ്ടെങ്കിലും ന്ത്‌ മക്കക്ക് വേണ്ടാ
സാനം കൂട്ടി നമ്മള് ഇണ്ടാക്കിയിട്ട് ഇണ്ടാവും പശെ ഞമ്മക്ക് അത്
അത് അല്ല നമ്മാക്കല്ലാ നമ്മള് അല്ല നമ്മള് ഇത് നമ്മ നമ്മള ഇണ്ടാക്ക്ന്നത് നമ്മള് തിന്നാല്ല നിവർത്തില്ലാ
ആാ നിവർത്തില്ല ഞമ്മക്ക് അത് രെസോം തോന്നൂല്ലാ ച്ച് ഞാന് എന്താ ആ ഞാൻ എന്ത് ഇണ്ടാക്കിയാലും ഞാ നേരകത്തിൽ ഇണ്ടാക്കിയാലും ഞാനാ എ ഇതൊന്നും ഇപ്പോ നല്ലൊരു ഇത് എന്താ നല്ല നല്ലാ അതെ അല്ലാതെ പിന്നെ ആാ വേണ്ടാ അങ്ങനെയാണ് ഉം ഉം ഇന്നാ നേരെ മറിച്ച് മാറി ഒരാള് വെച്ചിട്ട് ആ അത് ആ ഇപ്പാ അയില് ഇപ്പം എന്തേലും കൊറഞ്ഞാട്ടെ എന്നല് ഭയങ്കര രെസാണ് ന്നാല്ല്
മക്കക്ക് ഞമ്മടെ ഭക്ഷണം ഇഷ്ടാണ് യെ നല്ല ഇഷ്ടാണ് പശെ പറഞ്ഞിട്ട് കാര്യയില്ല നമ്മള് അതെ ഓ വേറെ ആള്ക്കാര് ഇണ്ടാക്കിയ സാധനം നമ്മളൊന്ന് ഇണ്ടാക്കി കഴിഞ്ഞാ പറ അത് അവര് വെച്ചത് അയ് ഹ
അതന്നെ അതന്നെ എന്റെ എന്റെ പുതിയപ്പളേ എപ്പളും പറയും മൂത്തച്ചി അപ്പുറത്ത് മൂത്ത ജ് നല്ല കറി വെക്ക അയിന് നല്ല കൈപ്പുണ്ന്ന് പറഞ്ഞാൽ അതൊരു പഴയാക്കാല നമ്മളമ്മമാരൊക്കെ പറയിണ കേട്ടിട്ടില്ലേ കൈ
അതെ അതെ അ
ആ അതെങ്ങനെ വെച്ചാലും അത് ഭയങ്കര രസാണ് അപ്പൊ പറയാ ആ താത്താന്റെ കറി താത്താന്റെ ഇത് അത് വേറെ തന്നെ ങ്ങൾ ആരു വെച്ചാലോ അവിടുക്ക് എത്തൂല അപ്പൊ മ്മള കറി എടുത്തിട്ടേ അപ്പ് അപ്പൊ കേൾക്കുമ്പോണ്ടാകും ഒരു ഇത് ഒക്കെപ്പാടെ എന്ന അങ്ങട്ട് പൊയ്ക്കോളിന്നെ പറയും ഞാന് ന്നാഞങ്ങട്ട് പൊയ്ക്കോളി ഇവിടന്ന് ഒന്നുംണ്ടാക്ക
എ എന്തന്ന്എങ്ങാ വെച്ചാല് എന്തെങ്കിലും കൊറവ ഞങ്ങള് വീ എന്റെ അടുത്ത് അനിജളച്ച അനുജന്റെ വീട് ആണ് ഒരു അനുജന്റെ വീട്പ്പറത്താണ് അപ്പൊ ജനലനാത്തൂടെ നോക്കിയാല് അഞ്ജന് വീട് കാണ എന്തെങ്കിലും കുറച്ച് എരിവ് കൂടെ ഉപ്പ് കൂട എന്തെങ്കിലും അത്രേയും കാലം ഒന്നും ഉണ്ടാവൂല്ല അന്നൊന്നും പ്രശ്നമല്ല ഇച്ചിരി ഒന്ന് എരിവ കൂടി കഴിഞ്ഞാൽ ആ ജനലുള്ളികൂടെ അപ്പറത്ത് നോട്ടണ്ടണ്ട് അപ്പ ഞാൻ പറയും ഓ ങ്ങള് അവളെ നോക്കിക്കണേ മനസ്സിലായിതിലു
ഇതില എന്തോരു അത വേറെന്തോ നോക്കാണ് ആ ഓ ആ ഒന്നും പറയാതെ ഒന്നും പറയേണ്ട വെച്ചി അങ്ങോട് നോക്കിയതാ പക്ഷെ ഞാൻ പറയും ഓ അത അങ്ങോട്ട് നോക്കിയാ അറിയാം എന്തോ പോ-
കോടി കൊ അങ്ങനെത്തന്നെ ഇവടിം നന്ന് നന്നായ മുണ്ടൂല ട്ടോ മുണ്ടൂല മുണ്ടൂല മുണ്ടൂല അപ്പ മുണ്ടാത തല താത്തിരുന്നന്ന് തിന്നീച്ചുവോ ഓ ഇന്ന് നന്നായിക്കൊളന്ന് തോള്ളായിട്ട് പറയില്ല
ഇല്ല ഇല്ല അതവർക്ക് എന്തോ ഒരു കുറവാണ് ഒരു നഷ്ട പറയാ മാർക്ക് പോ ഓ ഓരാ ഇത് പോകന്ന തോന്ന ർക്ക്
ആ തോന്നുന്നേ എന്തന്നാ താവാ ഞമ്മക്ക്പ്പോ നമ്മള് ഒന്ന ഇതായാലോ എന്ന് കരുതിട്ടായിരിക്കോ അത് പറയില
അത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക എത്ര ദിവസം അത്ണ്ടാല അ അതന്നെ
പിന്നെ നമ്മൾ നമ്മൾ ഉണ്ടാക്കൽ തൊടത്തിയിട്ട് ഒന്നും നേരായിട്ടുണ്ടാവൂല
ആ അതന്നെ അതന്നെ
ആ ആ ഹ ഹ ഇന്നിട്ട് എത്ര മണിയകും കിടക്കുമ്പോൾ തിന്ന്
ഏ കിടക്കുമ്പോ ഇതാന്നു കൊറച്ചും കൂടിക്കെ കെ ഉ കഴിഞ്ഞിട്ട് എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കയാ
ശരി ശരി ആഹ ശരി ശരി ഓക്കെ ഉം